ഹലോ ഹലോ
എന്തോ എടുക്കുവാ
ഓ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന് ഒരു കൊച്ചേ എനിക്ക് ഒരു മെസേജ് ഇട്ട് കേട്ടോ എനിക്ക് മെസേജ് ഇട്ട അല്ല അത് സ്റ്റാറ്റസ് ഇട്ടതാ ഞാനത് വായിച്ച് ച്ചോണ്ടിങ്ങനെ ഇരുന്ന ആയിരുന്നു എന്തുവാന്നറിയാവോ അതിനാന്നെങ്കി പനിയായിട്ട് കിടക്കുവാ പനിയായിട്ട് കിടന്നപ്പം അമ്മയങ്ങാണ്ട് പാല് വാങ്ങിക്കാൻ പോയി പാല് വാങ്ങിക്കാൻ പോയപ്പം അവര് അവരുടെ വീട് ഇച്ചിരി പൊക്കത്തും അവിടുന്ന് ഇങ്ങനെ താഴോട്ട് ഇറങ്ങി തോടാ അപ്പം തോട്ടീക്കുടെ എ എറങ്ങി വേണം പാൽന് പോവാന് അപ്പം അവരുടെ അമ്മ ഇങ്ങനെ പാലിന് പോവാനോ അങ്ങാട്ടെറങ്ങിയപ്പം ഒണ്ട് തോട് ഭയങ്കരമായ ഒരു മീൻ വരുന്ന് എന്തുവാ ആ മീന്ന് എന്തുവാന്നോ ഏതാണ്ട് ഒരു പേര് പറഞ്ഞ് ഓ അത് ഞാൻ മറന്നുപോയി ആ പെ ആ മീന്റെ പേര് അപ്പം ഈ കൊച്ചിനെ കെടന്ന് അവർടെ അമ്മയങ്ങ് വിളിക്കുവാ
ആഹ്
തേ വേഗം വാ വേഗം വാ വല്ല്യ മീന് വല്ല്യ മീന് മീനെ പിടിക്കാൻ എറങ്ങി ബാ വാ വാന്നും പറഞ്ഞ് വിളിക്കുവാ അപ്പം ഈ കൊച്ചിനാന്നെങ്കി എഴുന്നേക്കാൻ വയ്യ അത് അവിടെ കെടക്കുവാ പോയില്ല അത് അവർട അമ്മ കെടന്ന് വിളിച്ചിട്ടും ഒത്തിരി കഴിഞ്ഞപ്പോ ഒണ്ട് പിന്നേം കെടന്നങ് വിളിക്കുവാ ഇവർട അമ്മ എടി മുട്ടൻ മീനാ നീ വാ വന്ന് പിടിക്കാൻ ഇത് വന്ന്, വന്ന് പിടിക്ക് നോക്ക്, നോക്കെ ന്നും പറഞ്ഞങ് വിളിക്കുവാന്ന്.
ആഹ.
വ്റെ അമ്മ യങ്ങ് പാല് മേടിച്ചോണ്ട് തിരിച്ചു വന്നപ്പോ ഉഹും വഴക്കും പറഞ്ഞ് വന്ന് അപ്പൊ ഈ കൊച്ച് വ്വേ ഫോണിനകത്തിങ്ങനെ കാണിച്ച് ഈ മീനിനെയാന്നോ അമ്മ കണ്ടേന്ന് ചോദിച്. അപ്പൊ എന്തുവാ പെരുമ്പാമ്പായിരുന്നത്.
അയ്യോ! അന്തുവാ?
ആ പെരുമ്പാമ്പ് അയിനെ കണ്ടേച്ച് അവറ്ടെ അമ്മ വലിയ മീനാന്നും പറഞ്ഞ് പുള്ളിയൊക്കെ ഉള്ളതാണ് ആര്ന്നു. ആ അന്നേരം പറയാ യ്യോ അപകടോണ്ട് സത്യം പറയഅത് വിഴുങ്ങാഞ്ഞെ കാര്യവായി.
അതെന്തുവാടി പെരുമ്പാമ്പേന്ന് പറഞ്ഞ വലുതല്ലെ
വലുതല്യെ? ചെലപ്പോ ഇനി അതിന്റെ കുഞ്ഞ് വല്ലോം ആയിരിക്കും തോടാ ആ താഴെ തന്നെ വയലാ അപ്പൊ പെരും പെരുമ്പാമ്പു വിഴ്ങ്ങുന്നെ‌യാരിക്കും അവര് അതാ അവരു ഫാഗ്യ വല്ലിയോ സത്യം പറഞ്ഞാല് ഏഹ് ഈ കൊച്ചിനെ വഴക്കും പറഞ്ഞൊണ്ട് ഈ കൊച്ച് ഫോണിനകത്തിങ്ങനെ അടിച്ച് ചോയ്ച്ച് അമ്മ ഈ മീനാണോ, ഈ മീനാണോന്നൊക്കെ പറഞ്ഞി ങ്ങനെ കാണിച്ചപ്പഴാ പെരും പാമ്പ്. എന്തായാലും ഭാഗ്യം ല്ലെ ഈ കൊച്ച് എഴുന്നേറ്റ് ചെല്ലാഞ്ഞത്.
പെരുംമ്പാമ്പെന്ന് പറയുമ്പോ ഭയങ്കര വലുതല്ലിയോ, വരുന്നേ ഇത് കുഞ്ഞാന്നോ?
അയിന്റെ കുഞ്ഞെങ്ങാട്ടായിരുന്നു.
അന്നേരം ഈ അമ്മ ചന്തനക്ക് കൊഴപ്പ ഇില്ലായിരുന്നു. നമ്മയ്ക്ക്
കാ അവര് കണ്ടെന്നുള്ളത്തന്നെയൊള്ള്, അത് കണ്ട് കാണത്തില്ല പാമ്പ് കണ്ടാ വിഴുങ്ങത്തി ല്ലിയോ?
അതല്ല. അതിനെ കണ്ട്‌ കഴിഞ് മനസ്സിലാവത്തില്ലേ അമ്മക്ക് മനസ്സിലായില്ലയോ?
ചെലപ്പം മീന്റെ കുഞ്ഞ എന്തുവാന്ന ആ മീന്റെ പേര് പറഞ്ഞ, ഏതാണ്ട് ഒരു പേര് പറന്ന കേട്ട് അതാ
ആഹ. സൈപ്രസാന്നോ?
ആ എ അല്ല. വേറെ ഏതാണ്ടൊരു പേരാ പറഞ്ഞെ
ആസൈപ്രസ് എന്ന് പറയുന്നൊരു മീനുണ്ട് കേട്ടോ? അതിന്റെ ആ അതിനെ കണ്ട്‌ കഴിഞ്ഞാ അതിന്റെ പൊറത്ത് ഈ മഞ്ഞ കളറാ. അതിന്റെ വലുത് ഒക്കെ ഇവിടെ കിട്ടും വിടെ പക്ഷെ ഒരു ടേസ്റ്റും ഇല്ല കായല് മീന്.
ഹം, ഹും ഞാ സത്യം പറഞാ സ്റ്റാറ്റസ് കണ്ടപ്പോ ഞാനങ് ഞെട്ടി പ്പോയി. ഞാനി ങ്ങനെ പായിച്ച ആ അകൊച്ച് സ്റ്റാറ്റസ് ഇട്ടതാ. ആന്നെ അങ്ങനെയാ ഏതയാലും ദൈവത്തിൽ അതിന്റെ അമ്മയാ പിന്നെ ഇങ്ങനെ കണ്ടത് അപ്പൊ ആ കൊച്ചി ങ്ങനെ സ്റ്റാറ്റസ് ഇട്ടാ ഇന്നത്തെ ദിവസം എന്തുവാ എൻന്റെ ജീവം പോകുന്ന ദിവസമായിരുനെന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ ഇട്ടേ അങ്ങനെ ഞാൻ ഇങ്ങനെ വായിച്ച, വായിച്ച് നോക്കിയപ്പോഴാ ഓ അറിയിച്ചൊന്നുമില്ല ഞാൻ അന്നേരം മറുപടി വിട്ട്. എന്റെ കുഞ്ഞെ നീ ശ്രദ്ധിക്കണേ കാരണം തോടാ താഴെ ഞാൻ ഒരു തവണെ അവരുടെ വീട്ടിൽ പോയിട്ടൊള്ള്. ഒരു കാടിനകത്ത് ഒരു വീടായിവര്ടെ. വീടെന്ന് പറഞ്ഞാല് വഴിയും ഇല്ല ഒന്നും ഇല്ല എങ്ങനെ അവിടോട്ട് ഇറങ്ങിപ്പോ, അവരുടെ ഒരു അമ്മമ്മ മരിച്ചപ്പോ ഞാൻ പോയത അവിടെക്കട്ടോ? അപ്പൊ അയൽക്കാരുമായിട്ടൊന്നും അത്ര ഇതില്ല ഇവര്. അതുകൊണ്ട് ഈ ഒരു വീട്ടുകാരൊന്നും ആ വഴിയൊന്നും കൊടുക്കത്തില്ല ഇവർക്ക്. യോ അങ്ങനെ അന്ന കൈതക്കാട്ടിനക ത്തൂടൊക്കെ ആരുന്നു ഇറങ്ങി ഞാൻ മരണ തോന്നുവാ അവിന്ന് കാണുമ്പഴേ ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞെ നീ ശ്രദ്ധിക്കണെ പാമ്പും ഒക്കെ ഒഴുകി വരുന്നെ അറിയത്തില്ല അരം പറഞ്ഞ അത് മെസേജ് ചേച്ചി വിടെ എവിടെലും കാണുായിരിക്കുവെന്ന്. മുഴുകി അങ്ങ് പോയി കാണും ത്തില്ല അവിടെ എവിടെ ഞാൻ പറഞ് അത് ശ്രദ്ധിച്ചോളണെ, കേറിയെങ്ങാണും വന്നു പോയെങ്കി എന്ത് ചെയ്യും.
ആ സത്യവാ.
അങ്ങനെയൊക്കെയള്ള കാര്യങ്ങള് അന്നേരം ഞാൻ അതൊക്കെ വായിച്ചുക കൊണ്ടൊക്കെ ഇങ്ങനെ ഇരുന്നതാ
ഞാനിവിടെ തുണി അടുക്കിപ്പറക്കുന്ന ഞങ്ങളുടെ അമ്മയും ആ ഞാന ഇവിടെന്ന് എന്തോ ഇവിടെ പോയി കടൽേ അ തെ ആ ന്നേരാ അ ആഹ അമ്മേ അന്നേര ഓ ഞങ്ങ ഞങ്ങൾ രണ്ടുടെ കൂടെ കടയിലൊക്കെ പോയിട്ട് ഉച്ചയണൊക്കെ വന്നത്
അതാ നീ പോകുന്ന കടയിലാന്നോ അതോ
അല്ല അല്ലാതെ കടയില് പോയി പിന്നെ ഉച്ചയപ്പോഴേ വന്നത് അന്നേരം ഇചിരി ജോലിയൊക്കെ ബാലൻസ് ഇവിടെ കിടപ്പണ്ട് ഞാ നേരെ കുറച്ച് തുണിയല്ല എല്ല അടുക്കി വെക്കാനും ഒക്കെ കടക്ക ഞാൻ വന്ന് അടുക്കിപ്പറക്കി വെക്കാം ഇവർന്ന് ഇങ്ങോട്ടേക്ക് ഇരുന്നതാരെ
ആ ശരി പിന്നെ പിള്ളേർക്കെല്ലാം മേടിച്ചോ സ്കൂൾ ഉറപ്പൊക്കെ ആവ
ഒന്നും വാങ്ങിച്ചില്ല വാങ്ങിച്ചോ
ആഹ ഞാൻ വാങ്ങിച്ചു ഞാന് ബുക്ക് പോയി അടൂര് പോയിായിരുന്നു
എങ്ങനെ റേറ്റ്
അത് പിന്നെ അഞ്ചു ബുക്കിന്റെ കൂടെ അഞ്ച് ബുക്ക് ഫ്രീ ഉള്ളത്ണ്ടന്റെ
ആഹ് ആഹആ
ത് മേടിച്ചത് പിന്നെ
ഓവിട ഒന്നും മങ്ങിച്ചില്ല
അത് എന്നാ കഴിഞ്ഞ ആഴ്ചയാ തോന്നി ഞാൻ ഞങ്ങങ്ങള്ൾ പോയി മേണ്ടിച്ചത്
ഉ
അങ്ങനെ ഇന്റെ ട്യൂഷനും കൂടെ പോകുന്ന കൊണ്ട് ബുക്ക് തികയത്തില്ലല്ലേ
ഇപ്പൊ ഇവിടെ ഡൂഷന് പോയി തുടങ്ങി ബുക്കൊന്നും ഒന്നും വാങ്ങിച്ചില്ല പഴയ ബുക്കൊക്കെ എടുത്തിണ്ട് അനി അപ്പൊ റിസൾട്ട് അറിയാതെ പറ്റത്തില്ല പിന്നെ അദ്ദേഹ ഞാന ഇപ്പോ പത്താം ക്ലാസ് പോ പ്ലസ് പ്ലസ് ടുവിനൊക്കെ ഒരുപാട് ബുക്സ് ഒന്നും വേണ്ട ല്ലോ
ആ
നേരത്തത്തെ കൂട്ട് ഉള്ളസും കാര്യങ്ങളും ഒന്നും വേണ്ടല്ലോ അത്രയും
ന രണ്ട മൂന്ന് ദിവസവും കൂടെല്ലേ ഉള്ള റിസൾട്ട് അറിയേ
ആ ന്നാ ന്ന് എൻന്റെ മൊുന്നെ എന്താാവോ എന്തോ
ഒന്ന് പതിനൊന്ന് നാാലു ദിവസവും കൂടെ ആ അത് പേടിക്കാനൊന്നും ഇല്ല അതെ
ഓ പേടിയൊന്നുംല്ല എന്തിനാ പേടിക്കന്ന് നമ്മക്ക് പടി ചെന്റെ ഓരോരുര പഠിക്കുന്ന എന്റെറെ ഓരോരുക്ക് കീട്ട- ല്ല അപ്പൊ നമ്മളണ്ട് പിന്നെ പഠിച്ച് ആ വലിയ ഫുള്ള് എ പ്ലസ് വാങ്ങിച്ചവരെക്കാട്ടും ചിലപ്പോ നന്നായിട്ട് ജീവിക്കുന്നത് ഓ കഷ്ടിച്ച് മാർഗം വാങ്ങിച്ചവരെ ആയിരിക്കും ജോലിയൊക്കെ വാങ്ങിക്കുന്നത്
ഇഭവം കൊണ്ട് തന്നെ
ആഹ എന്നാ എൻന്റെറെ അനുഭവം ഞാൻ പറയാന്ന് നിന്നോട് പറയാ ഞാന ക്ലാസ്സില് നന്നായിട്ട് പഠിക്കുായിരുന്നു ഞാൻ ക്ലാസ്സിില് ഏഴാം ക്ലാസ്സിില് ഒക്കെ വറെ എന്നെ കൊണ്ട് ചേർത്തത് ഞങ്ങളുടെ അടുത്തുള്ള സ്കൂളിലെ ടീച്ചറാ ആഹ് ഞുടെ അച്ഛനും അമ്മ ഇവിടെ ഇല്ലായിരുന്നു അപ്പൊ അവരോട് ഏൽപ്പിച്ചിര് ന്ന്സ്കൂളി അഡ്മിഷൻ എടുക്കാം അപ്പൊ എല്ലാരും പറയുവമായിരുന്നു ആ ടീച്ചറിന്റെ മോളാന്നോ മോളാന്നോന്ന് എല്ലാരും ചോദിക്കുവരന്നൊക്കെ അപ്പൊ അവിടെ വാ പഠിക്കുന്ന സമയം നന്നായിട്ട് പഠിക്കുായിരുന്നു എനിക്ക് പത്താം ക്ലാസ്സി ഡി ഡറ്റിൻഷനും ഒക്കെ കിട്ടുമ എന്നൊക്കെ എല്ലാരും പറഞ്ഞു ഞാൻ എങ്ങനെ പഠ ഉഴപ്പായി പോയന്നൊന്നും എനിക്ക അറിയത്തില്ല പിന്നെ എനിക്ക് എന്താ മാർക്ക് ഒക്കെ കൊറയും എന്റെ മെമ്മറിയിൽ ഒന്നും നിക്കത്തില്ലായിരുന്നെ എന്തുവാന്ന് എനിക്കറിയത്തില്ല പഠിക്കുന്ന പഠിക്കും പക്ഷെ എനിക്ക് ഒന്നും എന്റെ മെമ്മറി നിൽക്കത്തില്ല അങ്ങനെ എന്റെ കൂടെ ഒന്നും പഠിക്കാത്ത ഇരുന്ന അക്ഷരം പോലും അറിയാത്തവരൊക്കെ നല്ല ജോലിക്കാരൊ കഴിഞ്ഞേ അത് കാണും ആ
ഉം മാർഗം ഇല്ലാത്ത പുള്ളേര് എല്ലാം ജോലിക്കാരായി
ആ ന്ന് ആ ന്ന് അവര് നമ്മക്ക് മാത്രം ഒരു ജോലിയും കിട്ടിയില്ല എങ്ങും എ പിന്നെ എന്തോ ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്നു
ഇതൊക്കെ ഓരോ ഭാഗ്യമാ ജോലി കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും അല്ല പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ആ പറ അത്രേ ഒള്ളു കഴിഞ്ഞ ദിവസം ഞാന് പിന്നെ ഇതുപോലെ ഒരു യാത്ര പോയപ്പോണ്ട് എന്റെ കൂടെ ഡിഗ്രിക്ക് പഠിച്ച ഒരു കൊച്ചിനെ കണ്ട് അപ്പൊ ആ കൊച്ചിപ്പോ ഏത് നിലയിലാന്നറിയാവോ ഏത് പോസ്റ്റിലാ എന്ന് അറിയാവോ കിലെ യുടെ പ്രിൻസിപ്പാളാ ആ കൊച്ച് കില കില ഇല്ലയോ കില കൊട്ടാരക്കര കില ആ കിലയുടെ പ്രിൻസി
കിലാന്ന് വച്ച എന്ത് സമയം എനിക്കറിയത്തില്ല
ഈ ട്രെയിനിങ് ഒക്കെ നടക്കുന്ന ട്രെയിനിങ് സ് സെന്റർ ഇല്ലയോ ഈ കുടുംബശ്രീ യുടെയും അല്ലാതെ എല്ലാർക്കും ട്രെയിനിങ്ങ് നട അത് കിലയം വെച്ചാ അത് അതിന്റെ ആസ്ഥാനം തൃശ്ശൂരും ഉണ്ട് കൊട്ടാരക്കരയുണ്ട് അപ്പോ ഈ കൊച്ചന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പ്രിൻസിപ്പാളാ നേരത്തെ ആണെങ്കിൽ അത് അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ ആയിരുന്നു കൊച്ചി അപ്പൊ ആ ഒരു പദവി വരെ എത്തിയെന്നുള്ളതാണ്
എന്റെ കൂടെ പഠിക്കുന്ന പിള്ളാര് ആ ഒരുത്തി ആണെങ്കില് എൻ എസ് ഹോസ്പിറ്റലില് മാ പ്രൊഫസറാ പഠിപ്പിക്കുക നേഴസ നേഴസ്മാരുണ്ട് അവരുടെ ഒക്കെ പ്രഫസറ പിന്നെ ഒരു ആണെങ്കിൽ സിംഗപ്പൂരിൽ നേഴ്സായിട്ട് വർക്ക് ചെയ്യുക അതും നല്ല ഭയങ്കര സെറ്റപ്പ് ആ ബർത്താവും എല്ലാം അവിടെ
അതാ ഓരോര്ത്ത
പിന്നെ അങ്ങനെ ഓരോരുത്തരും എല്ലാവരും നല്ല നല്ല നല്ല ഒന്ന് ടീച്ചറ് ആ എല്ലാരും നല്ല ജോലിക്കാരായേ എല്ലാരും ഇപ്പോഴും പിള്ളേര് പഠിച്ചൊണ്ടിരിക്കുന്ന് ഒര്ത്തിയാണെങ്കി ഇപ്പോഴും കോച്ചിങ്ങിന് പോകാണ് അതൊക്കെ ജോലിയൊന്നും ആയില്ല നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യുന്നതായിരുന്നു അപ്പൊ അവർക്ക് ഏ അത് പിന്ന ടെസ്റ്റ് അവക്ക് എഴുതാൻ തോന്നും അപ്പ ഓള് ഇപ്പോഴും പഠിച്ചു ചോണ്ടിരിക്ക അങ്ങനൊക്കെള്ള എല്ലാ ഓരോരുത്തരോ ഓർത്തട്ത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല ഒരുപാട് ആൾക്കാര് നല്ല നല്ല
ആ എല്ലാവരും നല്ല നിലയിലൊക്കെ എത്തി നമ്മളൊക്കെ കണ്ട് ഇങ്ങനെ ഇപ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കുവ അതൊക്കെ ഓരോ ഭാഗ്യവാ തലേ വരെയാണ് ജോലി എന്നൊക്കെ പറയുന്നത് ഒരു വിധിയാ
അതെ യാ പിന്നെ അവള് മാര് എല്ലാരും കൂടെ കൂടുമ്പോഴൊക്കെ ആ എന്താ അവർ എല്ലാവരും നല്ല ജോലിക്കാരും ഒക്കെ ആമ്പോൾ നമുക്കൊരു വെഷമം ഇല്ലേ എല്ലാരും ജോലിക്കാരന്ന് പറയാൻ പറ്റത്തില്ല എല്ലാരും കുടുംബം നോക്കി ജീവിക്കുന്ന ആൾക്കാരും അതിനകത്തുണ്ട്
ഉണ്ട് ഉണ്ട്
ആ അതാലും പിന്നെ നമുക്ക് കൂട്ട് കൂട്ടുകാര കേട്ടോ കമ്പനിക്ക് ആളുണ്ട് അത്രേം അന്നേം പിന്നെ വിഷമം വരത്തില്ല അപ്പൊ പലർക്കും ജോലി കിട്ടാത്തവരുണ്ട് പറ്റി നന്നായിട്ട് ജോലി ജീവിക്കുന്നവരുണ്ട്
അതാ നല്ലതുപോലെ പഠിച്ച പിള്ളേർ ജോലി ഇല്ലാത്തവരും ഉണ്ട് പഠിക്കാത്തവർക്ക് ജോലി കിട്ടിയതും ഉണ്ട് എല്ലാം ഉണ്ട് അതാ ഒരു-
അതൊക്കെ തലേൽ എഴുത്താടി നമ്മുടെ ഓരോരുത്തർക്കും ഓരോന്നും പറഞ്ഞിട്ടുണ്ട്
ഉം അതാ
സ്വന്തമായിട്ട് ജോലി ചെയ്ത് കാശ് ഉണ്ടാക്കാനല്ലേ ആ ഒരു യോഗം അത് വേണ്ട കാശന്ന് വെച്ചാൽ ജീവിക്ക ക്കാനുള്ളത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതല്ല നമുക്ക് പത്ത് പൈസ നമ്മുടെ ശമ്പളം വാങ്ങിക്കാനുള്ള ഒരു യോഗം നമുക്ക് ഉണ്ടാവണം എങ്കില് നമുക്ക്ത് ചെയ്യാൻ പറ്റത്ത
നീ അനെ ബ്യൂട്ടീഷൻ കോഴ്സ് ഒക്കെ പഠിച്ചല്ലയോ അത് അങ്ങനെ ആ രീതിയിലൊക്കെ നോക്കണം
ഓ ഞാന് പഠിച്ചെങ്കില് ഞാന് എനിക്ക് എല്ലാം മറന്നൊക്കെ പോയി ന്ന് ആ ആദ്യം തൊട്ടേ പോയി പഠിക്കാന
ഉം
ഇപ്പം എന്താ അറിയാവുന്ന എന്തെങ്കിലുംക്കെ വീട്ടില് ഇങ്ങനെ നമ്മടെ വീട്ടുകാർക്കൊക്കെ ചെയ്തു നല്ലാതെ പുറത്തോട്ട്ന്ന ഇപ്പ എല്ലാം നല്ല ഇഷ്ടം പോോലെ ആൾക്കാരുണ്ടല്ലോടി
ആ ഇപ്പ എല്ലാടും വന്ന് അതൊക്കെ സ്ഥാപനങ്ങളൊക്കെ ഇ-
ഡേറ്റ ഡായിട്ടുള്ള അപ്ഡേറ്റ ആയിട്ട്ടുള്ള ആൾ കാര ഒരോന്നും ചെയ്യുന്ന ആ അപ്പൊ പിന്നെ നമ്മളീ ആര മുറി കൊണ്ട് അ ങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലേ പച്ചേ ഇപ്പറത്തെ പെപള്ളേർക്ക് ന ഇപ്പം വല്ലാ കാര്യങ്ങള അറിയാവുന്ന കു കൂ കുട്ടികളായിപ്പോ ഉള്ളതെല്ല അവർക്ക് എ എ അവർക്ക് ബ്യൂട്ടീഷ്യന്റെ ആവശ്യം ഇല്ല സത്യം പറഞ്ഞാല് സ്വന്തമായിട്ട് ചെയ്യാനുള്ള- കഴിവും അറിവും ഉള്ള പിള്ളോര ഇപ്പോഴത്തെ പിള്ളോര്
ല്ല അല്ല അറിയാ
ഉം
ഇന്ന് എന്റെ മോള് പറഞ്ഞതാ അവിടെ മുടി ഒന്ന് ഇതാക്കി കൊടുക്കാന് ലെയർ കട്ട് വെട്ടി കൊടുക്കാൻ അല്ലെങ്കിൽ ഒരേ ലെവല